ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ കേക്കാവോ ആ ഉണ്ട് ഉണ്ട് പ്രശ്നം അതാണ് എന്താണ് രാവിലെ പരിവാടി
ഇതാ പണി കഴിഞ്ഞോണ്ടിര്ക്ക്ണ്
ആണല്ലേ ആ എന്റെ പണി ഒരുവിധം ഒതുങ്ങി ഒതുങ്ങി ഇങ്ങനെക്കെ ഇരിക്കുന്ന് കാപ്പിയൊക്കെ കുടിചോ രാവിലെ എന്തായിരുന്ന് സ്പെഷ്യല്
ന്നുല്ല ദോശ ഗ്രീൻ പീസ് കറി
ആ ദോഷിം ഗ്രീൻ ബീസ് കറിം കോമ്പിനേഷൻ ആണോ കഴിച്ചിട്ടില്ല ഞാൻ ദൊഷേടെ കൂടെ കടല അല്ലെങ്കി സാമ്പാറ് ചമ്മന്തി അങ്ങനെക്കെ ആ ഗ്രീൻ പീസ് അപ്പത്തിന്റെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിച്ചിട്ടുള്ളൂ അതാ ചോയിച്ചേ
ആഹ് ഞാ പിന്നെ അങ്ങനൊന്നും നോക്കാറില്ല അത്ണ്ടാക്കും കഴിക്കും മറ്റൊക്കെ ഉള്ളപ്പ പിന്ന അന്നും ശ്രദ്ധി ക്കാറില്ല ആഹ്
ച്ചെക്കേത്തേക്കെല്ലാം ആക്കണ്ടേ?
ക്ക് ഫുഡ് ഇന്നൽത്തെ കൊർച്ച്ണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാര്ച്ച് ഇനി മക്കളൊക്കെ സ്കൂൾട്ട് വരുമ്പോത്ത്ന് ഇണ്ടാക്കാ രണ്ടാള്ണ്ട് ഇല്ലല്ല രണ്ടാള്ണ്ട് ഒര് രാള് മൂന്നില് ഒരാള് ഒന്നിലു ആണ്
ആഹ് ഹാ ഹാ അപ്പൊ ലഞ്ച് കൊണ്ടോണ്ടായിരുന്നോ
ല സ്കൂൾന്ന് കിട്ടും ഉം ഉം
അപ്പൊപിന്നെ എളുപ്പായല്ലൊ ആഹ് എളുപ്പായല്ലൊ ഇനിയിപ്പ അല അലക്കലൊക്കെല്ലേ ആഹ് ഹാ ഹാ ഉം അത് കഴിഞ്ഞ പിന്നെ ഫ്രീയാണല്ലോ ഇനി ഉറങ്ങാം ടി വി കാണാം ഉം മഴയുണ്ടോ അപ്പൊ അവിടെ ആഹ് ഹ ഹാ മഴ് ആണല്ലേ ആഹ് ഇന്ന് ഇവിടെ മഴ പെയ്തില്ല ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നല്ല വെയിലായി എന്റെ പണി ഒരുവിധൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്ക്ന്ന്
അങ്ങനെ എടുക്കുംല്ലേ ഇനി ഫ്രീ ടൈമാല്ലേ
അങ്ങനെ ഇപ്പൊ ഫ്രീടൈം ഉം ഇന്ന് രാവിലെ ഒതുങ്ങി മറ്റേ ജോലി ഉള്ളതാ
ആഹ്
പ്പൊ അതുകൊണ്ട് അത് അതുകൊണ്ടാലും ഒരുവിധം കഴിഞ്ഞ്. തുണിയൊക്കെ അലക്കി വെള്ളാറ്റൊന്നുല്ല പിന്നെ യൂണിഫ് അപ്പൊമ്മക്ക് അന്നന്നങ്‌ കഴുകുന്നോണ്ട് വലുതായി
ആഹ് പ്രശ്നല്ലല്ല അവര് വന്നിട്ട് കൈകലാ വൈകുന്നേരം കൈകിടോ ആഹ് ആഹ് ആഹ്
പിന്നെന്താണ്? ഏഹ് പടത്തെ പോലെല്ലല്ലോ ഇപ്പൊ എന്താ പറയുന്ന എ ഡെയിലി യൂണിഫോ ഫോമല്ലെ. പണ്ടാഴ്ച രണ്ടു ദിവസം മൂന്ന് ദിവസൊക്കെ ആയിരുന്നു ഉം ഇപ്പം ഡെയിലി യൂണിഫോം ആക്കീല്ലെ ആഹ് ബുധന് വേറെ യൂണിഫോം ആഹ് അങ്ങൻത്തെ ആഹ് അങ്ങനെ അങ്ങനെ ആണല്ലേ ആഹ് ആഹ് വേറ പിന്നെ ആഴ്ച അഞ്ചു ദിവസം പിള്ളേർ ഒരു പാടായി പണ്ടത്തെ പോലെ അല്ലല്ലോ പണ്ടെ യൂണിഫോം തോന്നുമ്പോ ഇടും ആഹ് അതെ അതെ പണ്ടൊക്കെ നമ്മള് സ്കൂളിൽ പോയ കാലമല്ലല്ലോ
ആഹ് പണ്ട് പോയാലല്ല
ഇങ്ങള് പണ്ടേ അങ്ങനെ ആ യൂണിഫോം ഇട്ടെങ്കിലായി ഇല്ലെങ്കിൽ ആര് ചോദിക്കാൻ ആ
ഇപ്പൊക്കെ നിർബന്ധാണല്ലോ ഇപ്പോ യൂണിഫോം മാത്രം അല്ല അതിക്ക് സോക്സും ഷൂവും എല്ലാം വേണല്ലോ
ആഹ് എല്ലാം വേണം എല്ലാം മസ്റ്റ് ആണ് ഭയങ്കര എന്തുവാ സ്കൂളിൽ ഗവൺമെന്റ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ ഇപ്പം സ്രി ഡിസിപ്ലിൻ ആയിട്ടല്ലേ പിള്ളേരെല്ലാം പോകുന്നത് നമ്മളൊക്കെ ആയിരുന്നു അണ്ടിമാങ്ങിം ചക്കയൊക്കെ പറിച്ച് നടന്നു ഇല്ല ഇപ്പ അവർക്ക് എന്തുവാന്ന് പോലും അറിയത്തില്ല അതൊക്കെ കണ്ടാല്
ഉം ഗേറ്റണ്ട് അടക്കാ പിന്നെ മക്കള് പൊർത്തെറങ്ങൂല
അതാണ് രാവിലെ എണീക്കാ എന്താ സ്കൂളിൽ പോ വാനൊള്ള പാട് നോക്കുക വണ്ടിയൊണ്ടെങ്കി വണ്ടി സ്കൂൾ ബസ്സുവരുക മി റ്റത്ത് അതീകേറാ ആ അതാണ് ആ സ്കൂൾബസ്സികേറുക സ്കൂളിന്റെ മിറ്റത്ത് കൊണ്ടോന്ന് എറക്കും അവര് പാടും ബുദ്ധിമുട്ട് ട്ടൊന്നും അറിയുന്നില്ലല്ലോ അല്ലല്ലറിയുന്നില്ലല്ലോ നമ്മളായിരുന്നു കിലോമീറ്ററുകളോളം നടന്നും
നോ ആ
വല്ലവൻ്റേം പറമ്പിലും പാടത്തൊക്കെകേറി ചെളിയും പെരട്ടി ഞാൻ അതെ ആന്ന് അന്ന് ഒരുപാട് കഷ് ഷ്ടപ്പാട് ഒണ്ടായിരുങ്കില് ആ ഒരു ജീ ലൈഫ്
ഫാണ് ആ ജീത്തഡ്രസ്സ് ആ അതെ ആ
ഇന്നെന്താ ആ എല്ലാരും അച്ഛനമ്മ മക്കളിൽ ഒതുങ്ങി
ഒതുങ്ങി അ
കുടുംബം വന്നാ അപ്പം അതിന്റേതായിട്ടുള്ള ഓരോ എന്താ അവർക്ക് പൊറം ലോകമായിട്ട് മറ്റു ബന്ധമൊന്നുമില്ല
ആ അല്ലല്ലോ അപ്പ വീട്ടെന്നായാലും കളിക്കാനൊന്നും പോവുല്ലാ
ഇല്ല അതാ ഫോണൊണ്ട് അവർക്ക് ഫോണൊണ്ട് ടിവിയൊണ്ട് അപ്പൊ അവർ ഇപ്പ എൻ്റെർ എന്റർട്രെയ്മെന്റെല്ലാം അതിലായി നമ്മളൊക്കെ ആയിരുന്നെങ്കി കളിച്ച് ഫുട്ബോളും കളിച്ച് ബോയ്സാണെങ്കി ഫുട്ബോളും കളി ച്ച് ആ ബോയ്സ് ഗേൾസ് അങ്ങനൊന്നുമില്ല എല്ലാരും കളിക്കുവായിരുന്നല്ലോ
എല്ലാരും കളിക്കുവാ ആ
ആണ് ക്രിക്കറ്റുംകളിച്ച് കുട്ടിയും കോലും അങ്ങനെ കൊറെ കളികളൊക്കെയുണ്ടായിരുന്നു
കൊറെ കളികളൊക്കെയൊണ്ടായിരുന്നു
ഇപ്പൊ അതെല്ലാം പേരിനുമാത്രം പിള്ളേർക്ക് എന്തുവാന്നുപോലും അറിയത്തില്ല ഉം അതിന്റെക്കെ അഹങ്കാരം പിള്ളേർക്കും ഒണ്ട് ഒന്നിനൊരു കൊറവില്ലല്ലോ
പിന്നെ ഫുഡെക്കെ എങ്ങനാ രാവിലെതന്നെ ഉണ്ടാക്കോ രാത്രി
ആ രാവിലെയങ്ങ് ഒണ്ടാക്കും ഒന്നിച്ചങ്ങ് എടുക്കും പിന്നെ രണ്ടുമൂന്നുവട്ടം വെക്കണ്ടല്ലോ പിന്നെ വൈകിട്ട് നമ്മള് പനിയൊക്കെ ആണെങ്കി കഞ്ഞിയോ അല്ലെങ്കി ചോറൊക്കെ കൊറവൊണ്ടെങ്കി അങ്ങനെയെന്തേലും ഇവിടെ മിക്കവാറും എല്ലാർക്കും ചോറുമസ്റ്റാ രണ്ടുനേരേം എനിക്കുമസ്റ്റാ എനിക്കു മൂന്നുനേരം ചോറുകിട്ടിയാലും ഞാൻകഴിക്കും അതുകൊണ്ട് ഉരുണ്ടു ഉരുണ്ടു ഉരുണ്ടു വരുവാ
ഹാ ചോറാണ് നമ്മ തടിക്കണേൻ്റെ മെയിൻ കാരണല്ലേ ഉം
എന്നായിപ്പ ചോയിക്കും പണ്ടൊള്ള അമ്മമാരൊക്കെയില്ലേ ചോറ് വെള്ളമൊഴിച്ച് എത്രദിവസം കഴിക്കുവായിരുന്നു അന്ന് ഈ ചപ്പാത്തി എന്താപറയാ കാ പ്പിയൊക്കെ ഒണ്ടാക്കുന്നത് അപൂർവം ചെല വീടുകള് കാരണം പട്ട് പട്ടിണിയും മൊക്കെയല്ലായിരുന്നോ അപ്പം ഇല്ലല്ലോ മാത്രല്ലാ നമ്മൾ ഇന്ന് ഡെയ്ലി എന്ത് രാവിലെ ചപ്പ് ചപ്പാത്തി അല്ലെങ്കി ദോശ അല്ലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നാം ആ എന്തേലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മടെ വീട്ടികാണും പക്ഷേ പണ്ടൊക്കെ അന്ന് വെള്ളമൊഴിച്ച് രണ്ടുംമൂന്നും ദിവസം ചോറ് ഇട്ടുകായും പക്ഷെ അവർക്കൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നൂല്ലല്ലോ ഇന്ന് പക്ഷേ ചോറ് കേടാണെന്നാ പറയുന്നേ അതെന്താണെന്ന് അതിന്റെ ഒരുപിടിത്തമില്ല
ന്ന് അന്ന് ന്ന അവര് നല്ലോ അത് വർ
അത് അത് ശെരി അതായിരിക്കും. അതായിരിക്കും അവര് ഫുഡ് കഴി ക്ക്ന്നയ്നൻസരിച്ച് അവരുടെ എനർജി, ആരോഗ്യം എന്താ പറയാ വ്യായാമം തിലൂടെ ഇങ്ങനെ പോവു മെയിന്റെയിൻ ചെയ്തു പോവും പോവും ന്നല്ല മെയിൻറ്റെയിൻ ചെയ്യും.
അവൻ്റെത്
പക്ഷെ ഇന്നങ്ങനെയല്ല നമ്മള് കഴിക്ക മെഷീൻ മിക്സിചെയ്തോളൂല്ലോ ബാക്കി പണിയല്ലം പണ്ട്. ആണ് പണ്ട് അമ്മിയും ഒക്കെ അരലും ഒ ക്കെണ്ടായതോണ്ട് അമ്മമാരൊക്കെ അതില്
അതെല്ലായിരുന്നു ആഹ്
അവർ എക്സസൈസ്തായിരുന്നു. പക്ഷെ ഇന്നതല്ല ജി എക്സസൈസ് യ്യണമെങ്കി ജിമ്മി പോണം
ജിമ്മി പോണ ആഹ് ആഹ് അതായിരിക്കും ഉം അല്ലെങ്കി ഇപ്പം അന്ന് ചോറ്ന്നെ തിന്നാൻ കഴിക്കാൻ കിട്ടൂല്ലായിരുന്നല്ലോ
ആണ്. ഇച്ചിരി ചോറ് പിന്നെ നമ്മുടെ ചീനി ചീനി വാട്ടിയും ഒക്കെ പറയുന്ന കേൾക്ക ഉം അത് ചോറൊക്കെ ഒരോ ദിവസാ ഇപ്പൊ നമ്മള് തന്നെ ഇന്ന് ചോറ് വെച്ചാ അധികം ഉണ്ടെങ്കി നാളെ പിന്നെയും വെച്ചോണ്ടിരിക്കും. അന്നൊന്നും അങ്ങനെല്ല വെള്ളം ഒഴിച്ച് മൺകലത്തിലിട്ട് രണ്ടും, രണ്ടും മൂന്നും ദിവസം കുടിക്കും ന്നൊക്കെ പറയുന്ന കേൾക്കാം അമ്മൂമ്മ മാരേക്കെ കാലം അതാണ് ഇന്ന് ചോറ് കൂടിയാ ഷുഗർ ഇല്ലാത്ത രോഗങ്ങൾ പറ
രോഗങ്ങളില്ല. ഉം
അതാ അന്നുള്ളവർക്ക് അതുകൊണ്ട് തന്നെ ആയുസ് കൊ ണ്ടായിർന്നു. ഇപ്പെന്താ നാൽപത് വയസൊക്കെ ആവുമ്പോഴേ മിക്കവാറുള്ളവരല്ലാം മരിക്കയാണ് രോഗങ്ങളുമായിട്ടല്ലേ മനുഷ്യര് ജനിക്കുന്നന്നെ. കുഞ്ഞുങ്ങൾ വരെ രോഗ
ആഹ് ആഹ്
പണ്ടത്തെ ആയുസ് ഇന്നത്തെ ആൾക്കാർക്കില്ല
ഇല്ലല്ല
ഉം പിന്നെന്താ അവിടെ കൃഷിയൊക്കെണ്ടോ? ഇവിടെ പ്രത്യേകിച്ച് നാല് തെങ്ങുണ്ട്, രണ്ട് മൂന്ന് അടക്കാ മരോണ്ട് അതേ ഉള്ളൂ. ചക്കേം മാങ്ങയൊന്നുല്ല
ഇല്ല അല്ലേ. വീട്ടിനടുത്തുന്ന് ഒക്കെ തരോ ച
ആഹ് നമുക്ക് തരും. നമ്മുടെ തൊട്ട പ്പർത്തന്നെ പ്ലാവ്ണ്ട്. അവര് വന്നിടത്തൊന്നുല്ല. നമ്മള അതിലെ ചക്കയൊക്കെ ഇടുന്ന അപ്പൊ അതിനൊക്കെ ധാരാളം കിട്ടും. മിക്ക ച്ചി മൂന്നോസം ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാവുന്ന. ഇൻ സുലിൻ എന്തെങ്കിലും കാണും മസ്റ്റായിരിക്കും. എനിക്കിഷ്ടല്ല. നിക്ക് ആഹ് പണ്ടത്തെ രീതിയാ ഇഷ് സെനി മന്തിയോടൊന്നും വല്യ താല്പര്യല്ല. ഇച്ചിരി ചീനി, മീഞ്ചാറ് അല്ലെങ്കി ചട് ക്ക മീൻചാർ. മീൻ വേണം അങ്ങനെയൊക്കെ. നമുക്ക് എന്ത വിടെ കിട്ടോ.
ഇവടെ ആഹ് കിട്ടും അടുത്തിന്നൊക്കെ കിട്ടും. ഉള്ളവരക്കെ തരും ഉം വീട്ടിലില്ല.
ആഹ് ഹ എങ്കിലും ആരെങ്കിലൊക്കെ തരുവല്ലോ. നല്ല മനസ്സുള്ളവര് ഇന്ന് ഉണ്ടല്ലോ.
ആഹ് ണ്ട് ഉള്ളവർ തരു.
സത്യം പറഞ്ഞാൽ ഒരുപാടുള്ളവർ ആണെന്ന് തോന്നുന്നു തരാത്തത് ഇല്ലേ. അവരെ എങ്ങ്ന്ന്. വെറുതെ പുഴുത്തു പോയാലും തരത്തില്ല. ഇങ്ങനെ നി ആർക്കും കൊടുക് കില്ല. ന്നാ വേറെള്ളോരു കഴിച്ച് അവർടെ വിശപ്പ് മാറൊന്നില്ല. അത് പുഴുത്തടന്നു പോയാലും നോക്കി നിക്ക്യുവ ത്രയുണ്ടല്ലോ ന്നുള്ള സമാധാനത്തിന് വേണ്ടിയായിരിക്കും.
ആഹ്. ഇവടെക്കെ ഒരു ചക്ക കിട്ടിയാല് ഇവടെ അട്ത്ത്ള്ള നാല് ഓര്യേക്കും. നാല് വീടേളാ വടെ.
ആഹാ ഹാ ഹ.
ഉം അങ്ങനെ ഓരോ വീട്ടിക്ക് അങ്ങനെ വിടും.
ആഹ് അങ്ങനാ വേണ്ടേ ഇത് എന്താ പറഞ്ഞാ നമ്മള് കഴിച്ചിട്ട് പുറത്ത് കളയുന്ന സാനങ്ങളെ ല്ലെ ല്ല്യോ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് എന്ത് കാര്യം. പക്ഷെ എല്ലാരും അതു ചിന്തിക്കുന്നില്ല. ചെലരുണ്ട് ഇങ്ങനെ കുന്ന് കൂട്ടി വെച്ച് വിക്കും.
ആഹ് വിക്കും ആഹ്. ആഹ് അങ്ങനിണ്ട് ആഹ്. പ ച്ചന്നെ ട്ടാണ്ട് വിക്കണോലൊക്കെണ്ട്.
ആഹ് അതാ മനുഷ്യന്റെ ഒരൊര് ഈ പണ്ടൊന്നും ഇങ്ങനല്ലല്ലോ ഒരു ച ക്കയിട്ട എത്ര വീട്ടിലൊക്കെയാ കൊടുക്കുന്ന അന്നൊന്നും ഇങ്ങനെ വി ക്ക്യലും ഒന്നു ഇല്ല. ഇന്നാണ് ഇന്ന് മനുഷ്യന്റെ കൈയിൽ പണം ആവശ്യത്തിലധികം ഒ ണ്ടെന്നാ ദുരാഗ്രഹം അയിനേക്കാട്ടിലാ.
ആഹഹ മക്കളൊക്കെ അങ്ങനെണ്ടോ.
മക്കളൊക്കെ
സ്കൂൾ പോയീണ്ടാവു, ആഹ് സ്കൂള് പോയി ആഹ് ആഹ്.
ആഹ് അതുകൊണ്ട് അവള് ചെറിയ, ആഹ് എൽ കെ ജി ആയതേ ഒള്ള്.
ആഹ് എൽ കെ ജി ആയിട്ടൊള്ളു ലേ ആഹ്. ആഹ് കല്യാണം.
അതെ എന്റെ സ്കൂളായിട്ട് അയാൾ പൊരുത്തപ്പെട്ടു വരുന്നു ഞാനും ഏഹ് അയാളോട് പൊരുത്തപ്പെട്ടു വരുന്നു.
പൊരുത്തപെട്ട് വരുന്നു ആഹാ പിന്നെ വർക്ക് ചെയ്തീന്യോ ആദ്യം, ഇപ്പൊ വർക്കെയ്യും, ആഹ്.
ഉം എങ്കി ശരി ഞാൻ വിളിക്കാവേ.
ആഹ് ശരി ആഹ് ആഹ്
ഓക്കെ ഓക്കെ.
ആഹ്